ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് ആ കേൾക്കുന്നുണ്ട് ഹലോ കേൾക്കുന്നുണ്ട് പറയൂ
ആ ആഹ് സുഖാണോ സുഖായിട്ടിരിക്കുന്നോ
മ്മ് സുഖായിട്ടിരിക്കുന്നു
പിന്നെ ഭക്ഷണോക്കെ കഴിച്ചോ മഴയുണ്ടോ
മ്മ് മഴേണ്ട് ഭക്ഷണം കഴിച്ചു കെടക്കാറായ
ആ ഇപ്പളും പെയ്തോണ്ടിരിക്കുവാണോ ആണോ
ഇല്ലില്ല ഇപ്പൊ ചോറിന്നേണ്
ആഹാ നമുക്ക്ന്നെ ഇന്ന് മഴ പെയ്തിട്ടേ ല്ലട്ടോ
ഇല്ലേ ആഹ് ആ ഇവിടെക്കെന്ന് ഭ യങ്കരായിട്ട് മഴന്നെ
ആഹ അവിടെക്കെ മഴയാന്ന് പറയുന്ന കേക്കുമ്പോ ഓറഞ്ച് ആണോ റെഡോ
അത് ഏതാണ്ന്ന് ഞാൻ ഉറക്കത്തിലായിര്നാലർട്ട് വന്നപ്പോ ഫോണിലേക്ക് അലാറം പോലെ വന്നിന്നു ജസ്റ്റ് നോക്കിയ പ്പൊ മനസ്സിലായി ഇതാണ്ന്ന് അങ്ങനെ വെച്ച് ഒറങ്ങയും ചെയ്തു
ആ ഇന്ന് ലീവൊക്കെ കൊടുത്തായിരുന്നോ സ്കൂളുകൾക്ക്
ണ്ട് ന്നാണ് പറഞ്ഞത് ഇന്ന് പൊതുവേ ശനിന് ലീവണല്ലോ പിന്നെ ശനിയാഴ്ച സ്കൂള്ള്ളവർക്കും ലീവാണ്ന്ന് പറയ്ണത് കേട്ടു
അങ്ങനെയാണെ ഭയങ്കര മഴയായിരിക്കും
ആഹ് ഉം ഉം മഴ ഉണ്ട്ന്ന് നല്ല മഴണ്ട്
വെള്ളം പൊന്തുവോ വെള്ളം കേറാൻ ചാൻസ്സുണ്ടോ
മ് അഹ് ഇന്നലെ ഇവിടെ എടുത്തൊരു പൊഴയുണ്ട്. ആ അതിന്റെ എര്ത്ത് കൂടെ പോയപ്പോളൊക്കെ അത്യാവശ്യം വെള്ള ആയിട്ട്ണ്ട്. ഇപ്പൊ ഇന്നത്തെ മഴയും കൂടി ആവുമ്പളേ
ഔ
ഇണ്ടാവു അധികം ഹഹ
അവിടെ സാധാരണ വെള്ളം കേറുന്ന സ്ഥലവാ
ഇല്ല അങ്ങനെ ഭയങ്കരമായി ബുദ്ധിമുട്ടുള്ള സ്ഥല അല്ല. വെള്ളം കേറാറുണ്ട്. ആ വെന്താ വേ റോട്ടുകൂടൊക്കെ വെള്ളം ഇണ്ടാവാറ്ണ്ട്. ഇന്നാലും തടസ്സം ഇല്ല ഇല്ലല്ല ആ ബുദ്ധിമുട്ടൊന്നുണ്ടായിട്ടില്ല.
ഓക്കെ. ആ രണ്ടായിരത്തി പതിനെട്ടിലും കേറിട്ടുണ്ടായിരുന്നില്ല ല്ലേ
ഇല്ലല്ല അത്രയ്ക്ക് പ്രശ്നൊള്ള ഏരിയല്ല.
അങ്ങനെയാണെ കൊഴപ്പല്ല വെള്ളം കേറുന്നൊക്കെ ആണെങ്കി വയങ്കര പ്രേശ്നല്ലേ പിന്നെല്ലാം മാറ്റയിട്ടല്ലേ വീടോക്കെ വിട്ടിട്ട് പിന്ന പോണ്ടത്.
തെ ആഹ് അതെ പോയേണ്ട്. ആഹ് നറഞ്ഞിങ്ങനെ വെരും. എന്താ ഇങ്ങനെ കൈയ്യോണ്ട് എടുക്കാൻ മാത്ര ആവില്ല.
ആഹ്.
ഏഹ് കപ്പി അല്ല ഏഹ് ബക്കറ്റ് ഇട്ടിട്ടന്നെ കിട്ടുള്ളൂ വെള്ളം.
അഹാ
നല്ലോണം പൊന്തും. അധികം കയറണ സ്ഥലല്ല. വള്ളം കെയറി വെള്ളപ്പൊക്കം ഉണ്ടാവണ സ്ഥലല്ല. ഹ ഹ അങ്ങനെ പാടത്തിന്റെ വക്കൊ ആഹ് ആഹ് അധികം പാടത്തിന്റെ വക്കൊന്നു അല്ല.
ആഹ് ഹാ
തൊട്ടടുത്തൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്ട്ടോ. വെള്ളം കേറി ആഹ് വീട് മാറീന്നൊക്കെ. ഞങ്ങളെ ഈ ഒരു ഏരിയേലില്ല.
ആഹ് നമ്മടെ ഇവിടെ കൊറച്ച് ഏരിയ ഉണ്ട്. ആഹ് ഏരിയയിലൊക്കെ വെള്ളം കേറും. പക്ഷെ നമ്മടെ കൊറച്ച് ഹൈ ട്ടുള്ളോണ്ട് ഇവിടെ കേറാറില്ല. അവിടെക്കെ കേറുമ്പോ നമ്മുടെ ഇവിടെ ഒരു പുഴ ക്കേണ്ട്. ആഹ് പൊഴേന്റെ സൈഡിലൊക്കെ എല്ലാരേം മാറ്റിപ്പാർപ്പിക്കൊക്കെ ചെയ്യും. മഴ പെയ്യുമ്പേ എന്നും പിന്നെ ഉരുള് പൊട്ടാനുള്ള ചാൻസുണ്ട്.
ആഹ് അതാണ് ഈ ഉയർന്ന പ്രഷ പ്രദേശം ആവുമ്പോ അല്ലേ.
അതെ ഉരുൾ പൊട്ടാൻ നല്ല ചാൻസ് ഇണ്ട്. കഴിഞ്ഞ പ്രാവശ്യക്കെ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പേടിയുണ്ട്. അതാണ് മഴ പെയ്താലുള്ള ഏ
ഉം ഏറ്റവും പേടി അതായിട്ട് വെരെ മഴ പെയ്യ്ണത് ഭയങ്കര ഒര് സന്തോഷേയിരുന്നു. ആ ചൂടുണ്ടാവില്ലല്ലോന്നുള്ളെ. ഇപ്പൊ മഴ പെയ്യുന്നത് ആഹ് ഇപ്പൊ ഭയങ്കര പേടിയായി തോന്ന് ആണ്. ഇഹ് ഇഹ് കഴിഞ്ഞ പ്രാവശ്യത്തതൊക്കെ ആഹ് അതെ. വെയിലുള്ള അപ്പം ഉം അങ്ങനെയൊക്കെ. ഇഹ് ഇനിയിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇത് വരെ പാമ്പിന്റെ ഒരു പേടിയായിരുന്നു. ഇഹ് ഇഹ് ഇനിയിപ്പോ വെള്ളം കേറീട്ടും കുട്ടിയള് വെള്ളത്തില് വീണിട്ടും മരിച്ചിട്ടും അങ്ങനെ ഓരോന്നായിര്ക്ക് ഇത് ഉം പകർച്ചവ്യാധി ഉം അത്
എന്തായാലും ഇഹ് ഇഹ്
ഉം ഓരോ ഇഹ് ഇഹ് ഓരോ ആഹ് കാലത്തില് പോയാ അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവൂന്ന് അറിയാം.
ഇന്നാലും പണ്ടൊന്നും ഇങ്ങനൊന്നും വല്യ പ്രശ്‌നൊന്നും ഉണ്ടായി രുന്നില്ലല്ലോ. ഇപ്പളല്ലേ എല്ലാം ഇങ്ങനെ വയങ്കരമായിട്ട് പ്രശ്നങ്ങളൊ
മനുഷ്യന്മാരുടെ ചൂഷണം തന്നെ പ്രകൃതി ചൂഷണം തന്നെ ആയിരിക്കും.
പ്രകൃതി ചൂഷണം അതെ. പണ്ടൊക്കെ അല്ല ഇപ്പം കാട്ടീന്നൊക്കെ ആയാലും വന്യമൃഗങ്ങളൊക്കെ വന്നിട്ടും
ഉം അതെ അതെ. ഇവടക്കെ എപ്പളും എന്താ? ഏഹ് മയിലൊക്കെ എപ്പളും ഇവിടെ ഞമ്മളെ വീട്ടിലൊക്കെ കോഴികള് നട ക്കൂലെ എന്ന പോലെ നടക്കും ഇവിടൊക്കെ.
മയില് പിന്നെ പോട്ടെ. നമ്മടെ ഇവിടെ ആനകളൊക്കെയാ ആനകളും പുലികളും ഒക്കെയാണ് നടക്കുന്നേ
യാ
ആഹ് കണ്ണു തൊറക്കുമ്പോം ആനയായിരിക്കും മുമ്പില്.
ക്കെ മയിലുകള് ഇങ്ങനെ ഇറങ്ങി നടക്കലന്നെ തൊടങ്ങിട്ട്. ഇപ്പൊ ഇപ്പൊ രാ മൂന്നാല് ദിവസം ആഹ് കഴിഞ്ഞ ആഴ്ചയായിട്ട് കുറങ്ങന്മാര് വന്നേക്കണ്.
കുരങ്ങന്മാര് വന്നിട്ടുണ്ടെ ആഹ് എല്ലാം ഇങ്ങനെ എടുത്തോണ്ട് പോവുല്ലോ അല്ലെ.?
ഉം ഉം ചാടിച്ചാടി പോവാ ചി അത് അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. തോന ആൾക്കാരൊന്നും ഉണ്ടായിരുനില്ല.
ആഹാ അപ്പൊ ഈ മയില് വന്നിട്ടുണ്ടെ മയിൽ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മയിൽ കൊണ്ട് എന്തെലും
പ്പ ഞമ്മള് കുഴിച്ചിട്ടതൊക്കെ എന്താ തലപ്പൊക്കെ പൊടിച്ചിട്ട് കഴിച്ചിട്ട് പോവും ഉം അങ്ങനൊക്കെ ഉണ്ട്. ഇങ്ങനെ ആഹ് ഇങ്ങനെ ആഹ് പ്പ എന്താ ഇ പാട പാടത്ത ക്കെ ഉണ്ടാക്കിയതൊക്കെ മു മുഴുവൻ നശിപ്പിക്കും പറയണ കേട്ടിട്ടുണ്ട്. അ അങ്ങനെ പാടൊന്നും ഇല്ലാത്തോണ്ട് അധികം അറിയില്ല എല്ലാരും പറയണ കേട്ടക്കണ് ഈ നെല്ലോക്കെ ഭയങ്കരായിട്ട് നശിപ്പിക്കൂത്ര ഉം..
അതണോ നെല്ലൊക്കാണോ അത് കഴിക്കുന്ന മൈയില്?
ആഹ്
ക്കുമ്പോല്ലേ നെല്ലിന്റെ കതിരൊക്കെ ആയിരിക്കും ഉം ആൺ മയിലല്ലേ ഇങ്ങനെ പീലിയൊക്കെങ്ങനേ
ഉം ഉം വിടർത്തുന്നത് ഉം ഇവിടെ പൊതുവേ എന്താ? ആൺമയിലും വരാറുണ്ട് പക്ഷെ പീല ഇല്ലാതെ പീലൊക്കെ ചാടിട്ടൊക്കെ വരുണേ അധികം പെൺമയലിനെ കാണാറുണ്ട്.
ഈ മയിലേങ്ങനെ മുട്ടയ ഇടുവോ അറിയോ?
ആഹ് മുട്ട ഇടുന്നല്ലേ പറയുന്നത്. ഇവരൊക്കെ എവിടെ താമസിക്കണെന്ന് തോന്നിപ്പോകൂട്ട അത്രക്ക് തോനേണ്ട്. എന്താ എപ്പ കാട് അധികായിട്ടൊന്നുല്ല അവിടെ കൊറ ച്ച് കുട്ട് ഒരു മലയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണേക്കാ ആദമക്കെ ഇവിടുത്തെ പ്രദേശത്ത്. ആൾക്കാരൊക്കെ പോവലുണ്ട് കുട്ടികളൊക്കെ കുറച്ചൊരു പ്രായമായ കുട്ടികളൊക്കെ. മയിൽ പീലികൊണ്ടുവരാന പോൺ പോവലണ്ട്ന്ന് പറയ കേട്ടിട്ടുണ്ട് ഞങ്ങളിപ്പ കൊറ ച്ച് ഒരു ഒരു വർഷം ആവണേ ഉള്ളു കൊടുക്ക വീട് മാറിയിട്ട്
ആഹാ ഹാഎന്തെല്ലാം പുതിയതായിരി ക്കുല്ലെ പുതിയേ ഉം ഓക്കെ.
കഴിഞ്ഞ മഴക്കാലത്ത് തന്നൊയിയിരുന്നു.
കഴിഞ്ഞോ ആഹാ പുതിയ വീട് കിട്ടിയതാ.
ഉം ഉം കൂടിയിരന്നത്.
ഓക്കെ. അപ്പൊ സ്ഥലം മേടിച്ച് വീട് വെക്കു അതോ ഇങ്ങനെ ആഹാ അപ്പൊ ഇതിന് മുമ്പ് മറ്റേ തറവാട്ടിലായിരുന്നോ എങ്ങനെയായിരുന്നുഉം ഉം അങ്ങനെയല്ലേ?
ഉം
പിന്നെ ആഹ് മഴ ആയോണ്ട് കരണ്ടന്നും പോകത്തില്ല അതുകൊണ്ട് പിന്നേ
ഇല്ലല്ല ഇൻവെർട്ടർ ഒക്കെ ഉണ്ടായോണ്ട് കറണ്ട് പോവും എടക്കെടക്ക് കറണ്ട് പോവും.
ആഹാ
ഇൻവെർട്ടർ ഇള്ളതൊണ്ട് അതത്ര അറിയില്ലന്ന് മാത്രം
നമുക്ക് പിന്നെ മഴ പെയ്ത് കറണ്ട് പോയിട്ട്പിന്നെ അഞ്ചാറ് മാസം അങ്ങനെ ഭയങ്കരായിട്ട് കൊറെ കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വരത്തുള്ളൂ അങ്ങനെയൊരു
ആഹ് മലമ്പ്രദേശൊക്കെ ആവുമ്പല്ലേ
ആഹ് കറണ്ടിന്റെ കാര്യാണ് പ്രശ്നം ഉം മോട്ടോർ അടിക്കാനായാലും ഉം
ഇൻവെർട്ടറിലർഞ്ഞ മോട്ടർ വർക്ക് ആവൂലല്ലോ ലൈറ്റ് അല്ലെ ഉണ്ടാവുള്ളൂ
നമുക്ക് പിന്നെ കിണറില്ല നമ്മുടെ പഞ്ചായത്തിന്റെ പൈ പ്പാണേ നമ്മളത് ഒരു ടാങ്കിലേക്ക് എടുത്തിട്ട് ആ ടാങ്കിൽ നിന്ന്പിന്നെ മോട്ട റടിച്ച് മേലെ കേറില്ല അങ്ങനെയാണ് വെള്ളം വരുന്നത് അപ്പൊ പിന്നെ ടാങ്കില് വെള്ളം ഇല്ലെങ്കി ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോ ടാങ്കും പറന്ന് പോവും മറ്റേ മേലെ വെച്ചേക്കുവാണേ അപ്പൊ ഈ കാറ്റ് വരുമ്പോ ടാങ്കും പറന്ന് പോവും വെള്ളം ഇല്ലെങ്കി പിന്നെ വാഷ്റൂമിലെ വെള്ളം ഇല്ലെങ്കി അതും ഭയങ്കര സീനാകും പ്രശ്നമാകും വെള്ളത്തിന്റെ കാര്യമാണ്
ആഹ് മഴക്കാലം വന്ന ഇങ്ങനെയുള്ള പ്രശ്നം ആഹ് ഉണ്ടാവു
മഴക്കാലം വന്ന അങ്ങനെയാണ് പ്രധാനമായിട്ടും ഞങ്ങളെ ബാധിക്കുന്നത് ഇന്നാളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ടാങ്കൊക്കെ പറന്നു പറേ ക്കെ ഭയങ്കരായിട്ട് കാറ്റടിക്കുന്ന ഒരു കുന്നിന്റെ മേലെ ആയത് കൊണ്ട് ആഹ് കാറ്റ് നന്നായി അടിക്കുന്നുണ്ട് മറ്റേ ടാങ്കിന്റെ ഉള്ളിൽ വെയിറ്റ്ല്ലാത്തോണ്ട് അത്ങ്ങനെ പറന്ന് പോവും
ആഹ് വെള്ളം ഉണ്ടാവൂലല്ലോല്ലേ കറണ്ട് ഇല്ലാത്തുമ്പോ ആഹ്
അങ്ങനെ ഒക്കെ
ഉം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്
പിന്നെ ജലനിധി ആയതുകൊണ്ട്
ആഹ് അവിടെപ്പെന്താ കെണറ് കുഴിച്ചാല് വെള്ളം കാണല് കുറവായിരിക്കുല്ലേ
ഒരു ആഹ് മലേന്റെ മേലെ പിന്നെ ജലനിധി ഉണ്ട് ഞങ്ങക്ക് ഓൾറെഡി അപ്പൊ അതിൽന്നാണ് പണ്ട് തൊട്ടെ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ നമ്മള് ആദ്യം തറവാട്ടിലായിരുന്നു തറവാട്ടിൽന്ന് ഇതേ ഇപ്പം ഇങ്ങോട്ട് കേറിയതെ ഒള്ളൂ മേലേക്ക് കേറിയതെ ഒള്ളു
ജലനിധി ആവുമ്പോ കുടിവെള്ളായിട്ടു ഉപയോഗിക്കാ
ജലനിധി നമ്മുടെ അവിടെ തന്നെയുള്ള ഒരു കെണറ്റീന്നാണെ അപ്പ നമ്മുടെ അപ്പുറത്തുള്ള ഒരു വയലുണ്ട് ആ വയൽ ന്നുള്ള കെണറ്റീന്നാണ് ഇത് അടിക്കുന്നത് അപ്പൊ നമ്മുടെ ആ ഏരിയ മുഴുവനും ഈ ഒരു വെള്ളവാണ്
അതെ ആഹ്
നമ്മള് പിന്നെ കറണ്ട് ബില്ല് അങ്ങനെ കൊടുത്താ മതി
ആഹ് ആഹ് ആഹ്
കറണ്ട് ബില്ലും പിന്നെ അടിക്കുന്ന ആ ഒരു പുള്ളിക്ക് കൊറച്ച് പൈസയും കൊടുത്താ മതി അപ്പം എല്ലാവർക്കും എന്താണ് ഒരു ഒരു ദിവസം എടവിട്ട് എടവിട്ട് വെള്ളം ഉണ്ടാവും വെള്ളത്തിന് അതുകൊണ്ട് പിന്നെ വല്യ പ്രശ്നം വരുന്നില്ല പിന്നെ മോട്ടോർന്നാക്കാനുള്ള അങ്ങനൊക്കെ ചെലവ് വരുമ്പളേ ഉള്ളൂ
ആഹ് ആഹ് ഇങ്ങനെ മലമ്പ്രദേശ ത്ത് എന്താ കറണ്ട് ഉപയോഗിക്കാതെ തന്നെ ടാങ്കിലേക്ക് വെള്ളം വരുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ ഏഹ് മ മലം മലെമ്മന്ന് വെള്ളം വരുന്നോ ഇപ്പൊ ഇവിടെ ഇന്റെ അയൽപക്കത്ത് ഓ ഓഹ് അയൽപക്കത്തുള്ള ആളുടെ ഏട്ടത്തി ന്റെ വീട് മലപ്രദേശത്താണ് അപ്പൊ ഓൽക്കൊക്കെ വെള്ളം ഇങ്ങനെ മലമ്മന്ന് വരൂത്രേ ന്നിട്ട് പൈപ്പ് ഇട്ടിട്ട് ഏഹ് അത് നേരെ ടാങ്കിലേക്ക് വെച്ചിട്ട് അപ്പൊ അതിനൊന്നും ഓൽക്ക് മോട്ടറിനൊന്നും കറണ്ട് ഉപയോഗിക്കണ്ടന്ന് പറഞ്ഞെയ്
ആഹാ
അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെന്നും ഉണ്ടാവില്ലല്ലേ അവിടെ
ഇല്ല നമ്മുടെ അത്ര വലിയ മലയല്ല അങ്ങനെയല്ല അങ്ങ ഒരു മലയായിട്ട് അങ്ങനെയല്ല
ആഹ് ആഹ് മലം പ്രദേശത്ത് എല്ലാരും
ഒരു മലപ്രദേശ ആഹ് കൊറച്ച ഇങ്ങനെ മലയായിട്ട് നിക്കുന്നുന്നു അവിടെ നമ്മളിങ്ങനെ താമസിക്കുന്നു പക്ഷെ ആഹ് വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല
ആഹ് ആഹ് ആഹ്
പിന്നെ നമ്മുടെ
കുറെ വീടൊക്കെ ഉണ്ടോ അയൽപക്കക്കാരൊക്കെറ വീടുണ്ടോ
നമ്മുടെ ബന്ധുക്കള് തന്നെ നമ്മുടെ ബന്ധുക്കള് തന്നെ നമ്മളിങ്ങനെ സ്ഥലം കൊടുത്ത് മക്കൾക്ക് ഇങ്ങനെ സ്ഥലം കൊടുത്ത് കൊടുത്തതാക്കുലേ അപ്പൊ ആഹ് പ്രദേശം മുഴുവൻ നമ്മുടെ ഈ ആൾക്കാർ തന്നെ
ആഹ്
പിന്നെ അപ്പുറത്തെ വശത്തേക്ക് പിന്നെ കുറച്ച് വേറെ ആൾക്കാരുള്ളു
ആഹ്
ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ ആൾക്കാർ തന്നെ നമ്മുടെ ചേട്ടനും അനിയനും ചേട്ടനും അനിയനും പിന്നെ എന്ത് ഉണ്ടേക്കിലും ആൾക്കാരൊ
സഹകരണം ആഹ് ഉണ്ടാവല്ലോ അതൊണ്ട്
ശരി എന്നാല്
ആഹ് ഓക്കെ
ആഹ്